ഹലോ എന്താണ് നല്ല വർത്താണ് എന്താന്ന ആഹ പറഞ്ഞിക്കോണു പൈപ്പൊക്കെ കൊടന്നവര് ഇവിടെ വച്ചിട്ടുണ്ട് ഹലോ
ആ
ആ ആആ മോട്ടർല്ല മിഷൻ മിഷിന് വാഷിംഗ് മെഷീന് ഒരാഴ്ച ആയിക്കണു കംപ്ലൈന്റ് ആയിട്ട് ഒരഴ്ച രണ്ടാഴ്ചയിയിക്കുണു പെരുന്നൾക്ക് കംപ്ലൈയിന്റ് ആയതാണ് അങ്ങനെ ഒരുവിധ ഒപ്പിച്ച് കൊണ്ടുപോവാരുയിരുന്നു അപ്പൊ ഇന്നലത്തോടെ ഇപ്പേ ഞങ്ങളെല്ലാരും കൂടി ഞാന് രണ്ട് തത്താരും കുട്ടികളും അങ്ങളാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തിരുമാനം ഇങ്ങനെ ലോഡായിട്ട് ആ ലോഡായിട്ട് തോന്നുന്നു മിഷീന് പിന്നെ ഉള്ളതും കൂടി നിന്നു പിന്നെ ഓടിക്കാൻ പറ്റണില്ല അപ്പൊ നാളെ വിളിച്ചിട്ട് നേരെ വേളുക്കുമ്പോ തന്നെ വന്ന് നിക്കും അത് ഇപ്പേയിമ്മയും എല്ലാരും ഇന്നലെ ബാക്കി എല്ലാരും വിരുന്നു പോയി വന്നോരൊക്കെ പോയി താത്താരൊക്കെ പോയി അപ്പോ സ്കൂൾ മദരസല്ലേ അവര് പോയി അങ്ങള പോയി പിന്നെ അമ്മ എപ്പും ഹോസ്പിറ്റലിൽ പോയിക്ക പനിയറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കാണ് അപ്പം ഞാൻ ഒറ്റക്കൊള്ളൂ ഇപ്പക്ക് ബ്ലോക്ക് ന്റെ ബ്ലോക്ക് കഴിഞ്ഞതാണ് ബ്ലോക്ക് ഉണ്ടായിരുന്ന അപ്പം അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് അപ്പൊ ഹോസ്പിറ്റല് കാണിക്കണ ദിവസാ ആഹ് ചെക്കപ്പിന് പോയതാണ് ഒറ്റപ്പാലത്ത് പോയത അപ്പം ഞാൻ ഒറ്റക്കള്ളൂ വീട്ടില് ഇന്നിപ്പോ പ്രിയല്ലേ ഇന്നലെ വെച്ചാ ആളും ബഹളും ആയിട്ട് കൊറെ കോൾ ചെയ്തു പക്ഷേ കോൾ ഇതന്നൊന്നും കിട്ടണില്ല ഈ സംസാരം കാരണേ ഇവിടത്തെ പട തീരട്ടെ ഒരു റൂമ് വാതലടിച്ചിരിക്കാൻ നിന്ന് കഴിഞ്ഞ
ആ അപ്പൊ വന്ന ആ അത് അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാരും കൂടിക്കഴിഞ്ഞാൽ എവിടെയും സ്വസ്ഥയി കഴക്കുല
ഉം നിന്റെ മോൻ്റെ ഒപ്പം ഓര് ഒന്നാം രണ്ട് തത്താരെ മക്കളും അതേ പ്രായ ഒരാൾക്ക് ഒരു മാസം അധികം ഉള്ളൂ ഒരാൾക്ക് നാല് മാസം അധികം ഉള്ളു മൂന്നാലെണ്ണം ഒരു പോലത്തോരുണ്ട് ഒക്കെ ഒരു പടയിട്ടു ചാടി കളിച്ചിട്ട് അപ്പൊ കോളി കൊറെ കോളിന്നല്ലാം വിളിച്ചിട്ട് ഒന്നും കിട്ടണില്ല ഉം ഉക്കൽ സൗണ്ട് കാരണം ഇന്നപ്പോ ആരുല്ലല്ലോ ഫ്രിയാട്ടീ ഇങ്ങനെ ഇരിക്കട്ടെന്ന് വിചാരിച് അപ്പളാ രാവിലെ തന്നെ ആളെത്തി
ആ അപ്പൊ വാഷിംഗ് മെഷീനപ്പൊ കൊറേ ആയോ അപ്പൊ വാങ്ങീട്ട്
ആ വാങ്ങിട്ട് മൂന്നാല് കൊല്ലം ആയിക്കണു
ആ ഇവിടെണ്ട് ഇവിടെപ്പ രണ്ട് വർഷം ആയിട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓട്ടോമാ റ്റിക്കാണ്ട് പക്ഷെ പണിട്ടിയതാ ഓട്ടോമാറ്റിക്മ്മല
ആ ഓട്ടോമാറ്റിക്ക് കൊടുന്നു എൻ്റെ ഉമ്മ വേണ്ടാ പറഞ്ഞ് കൊണ്ടോച്ചതാണേ ഓട്ടോമാറ്റിക് വേണ്ടാർഞ്ഞ്ട്ടെ അത് അതെന്താ ഒന്നും അറിയണ്ട ഇട്ടിട്ട് ഇങ്ങക്ക് വിരുന്നും കൂടിയും ചെയ്യാനാ പറഞ്ഞത്
ആഹ് അ ഞാ ഒന്നും അറേണ്ട അതിന്റെ ടൈം ആവുമ്പോ അത് ഓഫകും പക്ഷെ ഇതെന്താ വിചാച്ചാല് പിന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് പ്രശ്നംണ്ടായിരുന്നില്ല ടാപ്പില് നല്ല സീഡില് വള്ളം വന്നിന്ന് ഞ്ഞ് ഇപ്പൊ പൈപ്പിൽ എന്തെങ്കിലും അടഞ്ഞിട്ടാണോന്നും അറിയില്ല ഇപ്പൊ വെള്ളം തന്നെ വരില്ല വാഷിംഗ് മെഷീന്റെ ടാപ്പില് അപ്പൊ നമ്മള് വെള്ളം
പ ഇത് തിരുമ്പണതിലൊക്കെ വെള്ളം കുറവുണ്ടാവൂലേ
ആഹ് അപ്പൊ നമ്മള് വെള്ളം പാരണം ഞാൻ വെള്ളം പാറല്ലാണ്ല്ലെങ്കിൽ മെഷീൻ എറവ് കാണിച്ചിട്ടാണ് സ്റ്റോപ് ആവും
ഏ
ആ ഞമ്മള് വെള്ളം പാർന്ന് കൊടുക്കാ അതില് വെള്ളം ചാടുമ്പോ ഇങ്ങനെ വെള്ളം പാര അതോ ഒന്നും രണ്ടും ബക്കറ്റ് ഒന്നല്ലേ ഇപ്പൊ നമ്മള് കയ ട് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഇടാ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ അപ്പൊ അതിന് നല്ലോണം വെള്ളം വേണ്ടേ
ആ അപ്പൊ ഒരുപാട് വേണം അപ്പ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എങ്ങനെ നമ്മള് പോയിട്ട് വെള്ളം ഒഴിക്കുക അതില് തുറ തുറക്കാൻ പറ്റോ പിന്നെ എടക്ക്
ആ എട ഇടക്ക് തുറക്ക വെച്ചാല് ഞമ്മളത് വെള്ളം ചാടണ സൗണ്ട് കേൾക്കുന്ന ടൈമില് അതൊന്ന് പൊ യൂസ് ചെയ്യന്നിട്ട് തുറന്നിട്ടതില് വെള്ളം പാന്നതിന്റെ ആവശ്യത്തിനകുമ്പൾ നമ്മള് കക്കി കൊടുക്കുക
ആ ആ
സെമി ഓട്ടോമാറ്റിക്കിന്റെ പണി ഇപ്പൊ ഓട്ടോമാറ്റിക് ഇട്ക്ക
ആ ആ ശരി ഇവിടെമ്മ കൊടുന്നു ഒരാ കഴിച്ചൊക്കെ തിരുമ്പി നോക്കും പിന്നെ ഇവിടെ ഉപ്പ എന്തോ സ്ഥലാണ് എന്താ ശെരി ആങ്ങള ഉസ്താദാണ് മറ്റു രണ്ടാമ താങ്കളും അതിന് തന്നെ പഠിക്കുന്നു ഉതുവിക്കാ പഠിക്കുന്ന മൂത്തോന് പൈസ ഒക്കെ വെള്ളയല്ലേ വെള്ള ഷർട്ടും വെള്ളത്തുണിയും ഒക്കെ വെള്ളയാണ് അപ്പൊ കളർ മാറല്ലോ ഒടങ്ങി തിരുമ്പിയാലും അതിന്റെ കളർ ഇങ്ങനെ ഇല്ല വെള്ള ഉള്ളത് മഞ്ഞ കള തുടങ്ങി അപ്പൊ ഇനി അങ്ങനെ മാറ്റി ആ അങ്ങനെ മാറ്റിച്ചതാ ഒരാഴ്ച ഉപയോഗിച്ചോള്ളൂ എന്നിട്ട് മാറ്റിയിട്ട് പിന്നെ സാധാ പോലെ കൊടുന്നു ഇതാകുമ്പോ നമുക്ക് വെള്ളൽ മാത്രം ഇട്ടിട്ട് ഒന്ന് എടുക്കാ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ ഇടാം വെള്ളക്കൂടൊന്നും മടൂല വെള്ള മാത്രേ ഉണ്ടള്ളൂ പിന്നെ അത് കഴിഞ്ഞ കളർ അടി ഓട്ടോമാറ്റിക് ആകുമ്പോ വെള്ളൽല്ലേ
ആഹ് വെള്ളൊന്നും തിരുമ്പൂല്ല അതൊ കല്ല്മത്തന്നെ അലക്കു പിന്നെ വെള്ളം ഇവിടെ ഇടുന്ന ആൾ കാര് ന്റെ ഹസ്ബൻഡ് മിക്ക ഷർട്ടും വെള്ളേക്കാരം വെൽക വെള്ളം എന്തെങ്കിലും ഒരു പുള്ളി കള്ളി അങ്ങനെ എടുക്കള്ളൂ ഞാൻ പറയും ആ ഈ വെള്ളമല്ലാത എന്തെങ്കിലും ഇത്തോടെ കേൾക്കത് എന്തോരു പണിയാന്ന് അറിയോ ഇനിക്കറിയാം ബാക്കിയുള്ളത് തനക്ക് ചുരുട്ടി കൂട്ടിയ ആ വാഷിങ് മെഷീൽ ഇട്ടാൽ മതി ഇതാകുമ്പോൾ അനക്
ആ ഇന്ന വെള്ളയിലാ മ്പോൾ നല്ല കറുത്ത പൊടിയൊക്കെ പിടിക്കും ചെയ്യും കറുത്ത ഡ്രസ്സിലും വെള്ളപ്പൊടികൾ വേറെ അറിയാം കറുത്ത ഡ്രസ്സുകളിലും വേറെ പിടിക്കും ഉം
അത് മറ്റേ സോപ്പ് പൊടി ഇടുമ്പോഴാണ് ഹയറയൽ കൂടെ പോരായാണെങ്കിൽ വല്ലാതൊന്നും ഉണ്ടാവൂല്ല
ആഹ സോപ്പും പൊടീന്നാണ് വരല്ലേ പൊടികള്
ആഹ സൊപ്പ് പൊടിൽ കാര്യയിട്ട ആ പൊടി പർദ്ദെക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ള കളളറ് ഡിസൈൻ ചെയ്തമായിരിക്കാണാപ്പൊടി ആഹ ഞാൻ പിന്നെ അങ്ങ് അങ്ങനത്തൊന്നും ഞാൻ അയില് അലക്കൂല. അതൊക്കെ വേഗം കല്ലുമ്മ അലക്കിട്ട് അയിലിട്ട് ഉണക്കും.
ആഹ ആഹ ശരി
ത്രയില ഇടുന്ന പിന്നെ വേഗണ്ടല്ലോ ഒന്ന് പുറത്ത് ചെറിയ വെയിലെട്ടിയാലും പെട്ടെന്ന് ആയി കിട്ടുല്ലോ
ആഹ ആഹ ആ ശരി അപ്പളും ഈ രണ്ട് മണിക്ക് നിക്കണം എന്താലും മെഷീൻ നിക്കണം പിന്നെയും
ആഹ പിന്നെന്താണ് ഇത് ഉണക്കാനാണെങ്കിൽ വെറും പന്ത്രണ്ട് മിനി പരിപാടി അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റിന്റെ പരിപാടിയല്ലേ ഉള്ളൂ. മറ്റേത് പലക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ വെള്ളം ഇങ്ങനെ പാർന്ന് നമ്മള് എടുക്കണം
ആഹ
ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളും എന്താ, അതേന്ന് നല്ല തിരുമ്പിടുക്കുക തന്നെയാണ്. അപ്പൊ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇണ്ടാവുപോൾ മാത്രം ഞാൻ വാഷിംഗ് മെഷീൻ എടുക്കയുള്ളൂ
ഉം അത് ശെരി അത് നല്ല തന്നെ അവിടെ എന്നെ കെട്ടിച്ചോടുത്ത് അങ്ങനെയാണ് എന്താ കൊറേട്ട് ഇപ്പം അടുത്തായിടെ വേങ്ങിക്കണ ഒരു കൊല്ലമായിട്ടള്ളൂ ഞങ്ങള് മൂന്നാല് മരിമക്കളുണ്ട്. നാല് ആൺമക്കളും നാല് മരിമക്കളുംണ്ട്. അപ്പൊ മിഷീൻ മടക്കാൻ പറങ്ങള് നാല് മെഷീൻ ഉണ്ടാവുമ്പോ എന്തിനാ മെഷീൻ മേടിക്കുന്നത് പറയും പക്ഷേ ഈ നാലാള് നാല് മാപ്പിളാരും ഇമ്മാള ബാപ്പട മക്കള് പോകുമ്പോത്തന്നെ ഒരുപാട്ണ്ടാവും അങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇമ്മ പറഞ്ഞിട്ട് ഇപ്പം അടുത്ത വീണേക്ക്ണൂ ഒരു കൊല്ലായിട്ടള്ളു എന്നിട്ട് എന്തുണ്ടായി ഞങ്ങള തറവാടുണ്ട് നേരെ മുകളിൽ തറവാട് പിന്നെ വീട് കേറ്റിയത് അപ്പുറത്താ അപ്പൊ തറവാട് പൊളിച്ചിട്ടുല്ല പാട കുറച്ച് പഴയ സാധനങ്ങൾ അങ്ങനെ നേരാ അങ്ങനൊക്കെയുള്ള പണി എളപ്പാക്ക കല്ലുമണി പോവും. പിന്നെ റിപ്പയറിംഗ് അധികവും സാധനങ്ങൾ നേരാക്കാൻ അങ്ങനത്തെ പണികള്ണ്ടാവും. കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ ആ പഴയ ഓടു പെരയില് മിഷ്യൻ കൊണ്ടേയിട്ടിരിക്കുന്നത്. അവിടെ കറണ്ട് ബില്ല് കുറവാ. ഫ്രിഡ്ജ് ആ തിരുമണങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോണം ഫ്രിഡ്ജ് അവിടെ മിഷീൻ എന്താ ഇസ്തിരി ഇരുന്നത് അവിടെ മിഷീൻ ഇസ്തിരി പിന്നെ നിർത്തി ഇത് മിനിറ്റിന് മിനിറ്റിന് ഒണ്ടല്ലോ അത് പിന്നെ നിർത്തി ഫ്രിഡ്ജ് പിന്നെ അത് കേടന്നപ്പോ പിന്നെ പുതിയത് വേടിച്ചപ്പന്നെ അങ്ങട്ടന്നെ വീട്ടിൽ തന്നെ നെതും പുതിയത് പുതിയ വീട്ടിൽ തന്നെട്ടും പിന്നെപ്പോ മിക്കൻ കൂടുന്നത് കറന്റ് ബില്ല് ലാഭം ആക്കിട്ട് ഇപ്പൊ അതാ അവിടെന്ന് ഇതിന് ഇങ്ങനെ ഓടണ് ആഹ് നടക്ക്. ഇക്കാശെങ്കി എന്റെ കാലിന്റെ അടി പൊട്ടൽ എന്നാസുഖം. ഈ വിണ്ടുപൊട്ടൂല്ലേ. അത് അധികം ഉള്ളതാ സാധാ നടക്കുന്നേക്കാള് ഇത്തിരി അധികം നടന്ന എന്റെ കാലം ഉണ്ടോട്ടും അങ്ങനത്തെളാ ഞാനും തിരുമ്പാനും ഒന്ന് ഇടാൻ പോണം. പിന്നെ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നേം കറക്കാൻപോണം. അത് കഴിഞ്ഞാ വീണ്ടുംകറക്കണവരെ രണ്ട് രണ്ട് മൂന്ന് തവണ തിരുമ്പണം എന്നിട്ട് കുട്ടികള് ചെറിയ മോളുണ്ട് രണ്ട് വയസ്സായത് അവള് മൂത്രമുള്ളതെല്ലാം ഇടക ഇതൊക്കെ തിരുമ്പിയ ഊരൽ കഴിഞ്ഞിട്ട് അത് രണ്ടാമത് പണ എത്ര നട നടക്കണെന്ന് എന്നറിയോ അത് വിചാരിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെത്തെ ഇവിടെ കാര ഇപ്പ തന്നെ നാലായിരത്തിന്റെ അടുത്ത്ത്തിക്കണോ മൂവായിരം പതിനാലായിരം ആണ് കടക്ക് അതെല്ലാ തന്നെ ക പോ ആൾ ഒരുപാടുണ്ടല്ലോ. അപ്പം മിഷൻ പിന്നെ ഇട്ട കൂടി കൊടുക്കാൻ പറഞ്ഞാ പിന്നെ അതും കൂ അികച്ചിട്ട്ന്നെ മണ്ടണ്ടിരിക്കും അനെ പോട്ട
ഞാ ഞങ്ങൾക്കും അങ്ങനന്ന ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നണ്ടവിടെെ. എന്റെ ക്കാണ് ഞങ്ങളുടെ മൂത്ത ഞങ്ങള് പിന്നെ ഒരുമിച്ച് തന്നെയാണ് അതേപോലെ ഒരു ഏട്ടനും പിന്നെ ഇവര് ഇവരുംന്റെ ഹസ്ബൻഡും. പിന്നെ രണ്ട് പെങ്ങന്മാരും ആണ് പങ്ങമാര് കല്യാണം കഴിച്ചു പോയി. അവർക്കൊക്കെ സുഖമാണ് ഒരാൾക്ക് വഷ മെഷൻന്നില്ല അവരാക്ക് വാഷിങ് മെഷീൻ എല്ലാ സൗകര്യം ഉണ്ട്.
ആ ആ ശരി
അവ അവിടെ അങ്ങനെ ഞങ്ങള് ഇവിടന്നക്കെ അലക്കളത് ഇത്പോലെ അങ്ങട്ട് കൊണ്ടുപോവാകും. ഈ ബ്ല ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ഒക്കെ ആ പെങ്ങളോട്ക്ക് കാ ഇന്റെ നാട്ടിലുണ്ടെങ്കില് മുപ്പരി വണ്ടിൽ അങ്ങനെ കൊണ്ടപോട്ട് അവിടെ അനക്ക അതും നേരെ വണ്ടിയന്നോലെ മുറ്റത്തക്ക് ചെല്ലൂല്ലേ ഒരു പാറങ്ങനെ നമ്മള് സാനറ്റി ഇറങ്ങി ചെല്ലണം. അല്ലാതെ വണ്ടി പോവുല ന്നിട്ട് ചാക്ക് കെട്ടിങ്ങാണ്ട് കൊ ണ്ടൊവു അ കാര്യമായിട്ട് മൂപ്പർണ്ടക്പോണ് ഇവടെ ബ്ലാങ്കറ്റ് ഒക്കെ ആശ്യം ഉണ്ടാവുള്ളൂ വട്ടിൽ നിക്കുമ്പോ ആ അപ്പളല്ലേ എടുക്കളൂ അപ്പം മുത മുപ്പര് പോ വരുമ്പോത്ത്ന് ഞാന് ഒന്ന് കൊണ്ടയി തിരുമ്പി കൊണ്ടണ്ട് മുപ്പര് പോകാനൻുമ്പോക്ക് വീണ്ടുംന്ന് കൊണ്ട് പോയി തിരുമ്പൂ ഇവിടെ മടക്കോക്കും അപ്പൊ അതൊരു പണിയായിരുന്നു. അപ്പൊ ആ ബുദ്ധിമുട്ട് കണ്ടിട്ട് അത് വണ്ടിന്ന് ആ എന്ത ഞാൻ പോകൂ ഞാ പോകൂല ഇവിടന്ന് ഓല് താത്ത ഇവിടുന്ന് പോകുമ്പോൾ കയ്യിൽ അങ്ങനെ കൊടുത്തത് ഓലൊ ബുദ്ധിമുട്ടല്ലേ
ആ ആ നമ്മൾ എപ്പോഴേലൊക്കെ പോകുമ്പോ കൊഴപ്പമല്ല. എപ്പോഴും ഒന്ന് രണ്ടും മൂന്നും വട്ടാകുമ്പോ പിന്നെ വർക്ക് പറങ്ങിലലും ചിലർക്ക് ചിലർ
ഉണ്ടാവും. താത്താക്കക്ക് അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല പക്ഷെ ഞമ്മക്ക അതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഏറ്റവുംല അങ്ങ ട്ടുംട്ടും നടക്കുമ്പോ ആ ഇപ്പൊ മേടിച്ചപ്പ ഞാൻ ചെറിയ മോന പിന്നെ പ്രസവിച്ച നടന്ന ടൈമിൽ ഒരു കുറി ഉണ്ടായിരുന്നു. ആ കുറി കിട്ടി. അത് ആദ്യത്തെ നറക്ക് തന്നെ കിട്ടിയാല പിന്നെ പൈസ ഒ കൊടുക്കണ്ട പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ആ പൈസക്ക് വാഷിംഗ മെഷീൻ അങ്ങടെടുത്തു.
അ
അതുകൊണ്ട്പ്പ സുഖാണ്. പിന്നെ ഇതന്ന ഞാൻ പറഞ്ഞ സുഖത്താണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ കിട്ടിയത്. പക്ഷെ അതിന്റെ സെമി ഓട്ടോമാറ്റിക്കിന്റെ പണി എടുക്കണംന്നുള്ളൂ. എന്നാലും കുഴപ്പല്ല. ഇത് തന്നെ ഇതേപോലെ